ആഹ്
ആഹ് പിന്നെ അതേപോലെ ഞാന് ഇങ്ങനെ ആലോചിക്കും ചിലപ്പോ ഞാൻ ആലോചിക്കും നമ്മുടെ വീട്ടിലെ ജോലികള് വീട്ടിലെ ജോലികളൊയിക്കോട്ടെ നമ്മളെന്ത് എന്ത് എന്ത് ജോലി ആയിക്കോട്ടെ
മ്മ്
പിന്നെ നമ്മളിപ്പ ചെയ്യാതെങ്ങനെ ഇരുന്നൊക്കെ ആണെങ്കിൽ അത് അവിടെങ്ങനെ കിടക്കും അവിടെ കിടക്കുമ്പോ ഇപ്പോ നമ്മളിപ്പോ ആരും ചോദിക്കാനൊന്നും ഇല്ലന്ന് തന്നെ കരുതിക്കോ പക്ഷെ നമ്മുടെ മനസ്സ് സ്സിന് ഒരു സമാധാനം കിട്ടുവോ ഇല്ല ഒരു സ്വസ്ഥത ഉണ്ടാവോ ചെയ്യാതെ അവിടെ ഇങ്ങനെ കെടക്കുകയാണെങ്കിൽ ഒരിക്കലും ഇല്ല നമുക്ക് നമ്മള് വേറെ എന്തെലും ഇപ്പോ ഫോണില് സ്ക്രോൾ ചെയ്തൊണ്ടിരിക്കുകയാന്ന് വിചാരിച്ചോ അപ്പോളും നമ്മുടെ മനസ് മുഴുവനായിട്ട് ഈ ഫോണിലാവൂല നമ്മള് മനസ്സിൽ ഇങ്ങനെ ഓഹ് എനിക്ക് അത് ചെയ്യാനുണ്ട് അത് അവിടെ കിടക്കണ്ടല്ലോ ആ പണിയുണ്ടല്ലോ ഈ പണിയുണ്ടല്ലോ ആ ഒരു രീതിയിലാവും അല്ലെ എപ്പോളെലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് നേരെ മറിച്ച് അതെ നേരെ മറിച്ച് നമ്മൾ അതൊക്കെ ചെയ്തിട്ട് നമ്മൾ അവിടെ കിടന്നോക്ക് ഒരു ഫോണിലാണെങ്കിലും നോക്കിയിരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു സമാധാനമുണ്ട് ഏഹ് ഒരു ആശ്വാസം അതൊക്കെ എന്താണ് നമ്മള് വീട്ടില് ജോലി ചെയ്യുവാണെങ്കിൽ പോലും നമ്മുടെ മൈൻ്റിനെ ബാധിക്കണുണ്ട് അല്ലെ നമ്മുടെ മനസ് ന്റെ സമാധാനംൊക്കെ അതിനൊക്കെ ഡിപ്പെെൻഡ് യ്തിട്ടാണ് ഏഹ ഒന്നും വേണ്ട ഇപ്പൊ നമ്മള് രാത്രിയില് നമ്മള് പടുക്കളൊന്നും വൃത്തിയാക്കാതൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ പോയി കിടന്നുറങ്ങി വിചാക്ക് അപ്പൊ നമ്മള് നേരം വ വാതിലി തുറക്കുമ്പോ നമ്മളി ഇത് കച്ചറായിട്ട് ഇങ്ങനെ കടയ്ക്ക്ണില്ലെ ഫസ്റ്റ് തോന്നാ ലന്താ
ഉം ഉ ഉം
ഏഹ് ഇത് കിടക്കണം അന്നത്തെ ദിവസം അതോടെ പോയി അല്ലെ നേരെ മറിച്ച്ു നമ്മളാ വൃത്തിയാക്കി ഇട്ടിട്ടാണ് കിടന്ന് ആഹ കിടക്കാൻ പോകുമ്പോഴേ നമ്മുടെ മനസ്സിനൊ രു സമാധാന സുഖായിട്ട് ഉറങ്ങാം ഉറങ്ങുവ മാത്രല്ല നേരം വളുത്ത് എണീറ്റ് അ വാതിലൊന്ന് തോറന്നു വരുമ്പോ നമുക്ക് കിട്ടണരു ആ ഫ്രഷ്നസ്സും അടുക്കളുടെ ഒരു ഫ്രഷ്നസ്സും അതേപോലെ അ മൈന്റിക്ക് തോന്നുന്നരു സമാധാനം അല്ലെങ്കിൽ റിലാക്സ് ആയിട്ട് നമുക്ക് ബാക്കിയുള്ള ജോലി ചെയ്യാൻ തന്നെ തോന്നും നേരം അത് കച്ചറായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കില് നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നൂല എവിടെ തുടങ്ങണന്ന് പോലും അറിയില്ല ഞാൻ ഏത് ചെയ്യണം ആദ്യം അല്ലെ ഏഹ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അതൊക്കെ
ആഹ
ഉം അതേപോലെ തന്നെ ഇപ്പ നമ്മള് ഒരു ഡ്രെസ്സ ഒക്കെ അലക്കാനുണ്ടെന്നുണ്ടെങ്കില് കുന്ന് കൂടിക്കിടക്കണ വിചാരിച്ചു ആ ഡ്രസ്സ് കൂടു മനസ്സിിന ഇങ്ങനെ സമാധാനം കഴുകാണ്ടല്ലോ അല്ലെങ്കിൽ തിരുമ്പാണ്ടല്ലോ ആ ഒരു മൈൻഡ്ക്കാനം ഫുള്ള് നേരമറിച്ച് അതൊക്കെ അലക്കി ഇങ്ങനെ അയല് ഉണക്കി ഇങ്ങനെൊക്കെ കെടുക്കാണുമ്പോ നമുക്കന്നെ സ്വയം നമ്മളാ ഇതൊക്കെ ഇൊ ഞാൻ ചെയ്താണല്ലോ സ്വയം നമ്മളോടന്നെ പിന്നെ ഇത്രയും ഞാൻ ഉണക്കി തിരുമ്പി ഇട്ടു ആ ഒരു രീതിയിൽ നമ്മുക്കരു ഒരു സന്തോഷാണ് ചെയ്തത്ോ ജോലി കാണുമ്പോ വൃത്തിയായിട്ട് ചെയ്ത് കാണുമ്പോ അല്ലെ എന്ത് കാര്യം നമ്മള് ചെയ്യാതിരിക്കണമെങ്കിൽ നമുക്ക് ചെയ്യാതിരിക്കാം പക്ഷെ അവിടെ ചെയ്യാതിരിക്കുമ്പോ നമ്മുക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടാവൂല പക്ഷെ നേരെ മറിച്ച്ചെയ്തി രിക്കുമ്പോഴോ നമ്മള് ചെയ്യേണ്ട കാര്യങ്ങള്ൾ കറക്ട് ടൈമിൽ നമ്മള് ചെയ്തിരിക്കുകയാണെങ്കില് നമുക്ക് സ സ സമാധാനം ഉണ്ടാവും സന്തോഷം ഉണ്ടാവും പിന്നെ വേറള്ള ജോലികൾ സമയം ഇഷ്ടം പോലെ ഉണ്ടാവും കറക്റ്റ് ടൈമിന് നമ്മള് ചെയ്തു തീർും അതെ അതെ
ചെലര് പറയുണണ്ടല്ലോ സമയ ഇല്ല സമയമല്ലന്ന് പറിയണ്ടല്ലോ
അഹ സമേയ ചെയ്യാതെ നീട്ടിക്കൊണ്ട പോണ്ടതാണ് അതെ അതെ അതെ അതെ നീട്ടിിക്കൊണ്ടുപോയി കഴിഞ്ഞാല് ഒന്നും നടക്കൂല ഇപ്പ ച ഒരു കാര്യം ചെയ്യണന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പ ചെയ്യണം അപ്പ ചെയ്തിട്ടിലെയങ്കില് നീട്ടി വെക്കലായി പിന്നെത് പിന്നെ അതങ്ങനെ നീണ്ടുപോവൊള്ളു നാളെ നാളെ നീള നീളന്ന് പറഞ്ഞ പോലെ അത് നീണ്ടുപോവുള്ളു എന്ത് കാര്യമാണെങ്കില് അല്ലെ നമ്മള ചിലപ്പോ പോലെ ഒരു വീടിന്റെ അടുക്കും ചിട്ടൊക്കെ ആണെങ്കിലോ ഒരു വൃത്തി അടുക്കി പോക്കി വെക്കുക അതൊക്കെ
ഉം
ഇ നമ്മളെ മൈൻഡിനെ നമുക്ക് ഒരു ഭയങ്കര ഒരു സമാധാനം തരണ സംഗതിയാണ് അല്ലെ അല്ലെങ്കിൽ നമ്മള് മൈൻഡ ഇപ്പം ഓലും നമ്മളെ ഒരു അങ്ങനത്തെ രീതിയായി പോവുന്നാ പറഞ്ഞെ ഒരു കച്ചറായിട്ട്ള്ളതൊക്കെ കാണുതൊക്കെ വെച്ചാല് നമ്മളെ മൈന്റ് പോലും ആട്രാക്റ്റെയ്യാ അതുപോലത്തെ കാര്യങ്ങളാന്നാ പറയാ ഏഹ് മനസ്സിന്റെ എന്തെക്കെ പ്രശ് ശ്നം കൊണ്ടാണ് മൈന്റിന്റെ എന്തൊക്കെ ഇതൊണ്ടാണ് നമ്മള് അങ്ങനെ ജോലിയൊന്നും ചെ ചെയ്യാതെ കച്ചറ ഇട്ടിട്ട്ണ്ടെന്നാ പറയാ ഏ അപ്പം ഓ എല്ലാതിലും നമ്മളെ മൈന്റിനുണ്ട് ഒര് അച്ചടക്കം എന്ന് പറഞ്ഞ സംഗതി അതെന്താ നമ്മള് ചിന്തിക്ക്ന്ന കാര്യങ്ങളോ ഒക്കെത്തെന്നെ അതൊക്കെ നന്നാക്കീട്ട്ണ്ടെങ്കില് നമ്മളെ പ്രവൃത്തി നന്നാവുന്നാ പറയ അപ്പൊ പിന്നെ അത് മാത്രല്ല നമ്മള് ചിന്തിക്ക്ണ കാര്യങ്ങള്ന്ന് പറഞ്ഞാ അതിന് ആ ഒരു കാര്യത്തെ കുറിച്ച് നമ്മള് എങ്ങനെ കാണണം അതുപോലെ നമ്മളെ ബാക്കി കാര്യങ്ങളും വെര അത് നോ അത് ശ്രദ്ധിച്ചാൻ മനസ്സിലാക്കൊണ്ട് നമ്മളിങ്ങനെ ഒരു കാര്യത്തിനൊര് പേടി പേടിച്ച് ഇങ്ങനെ ഇരിക്കാ വിചാരിച്ചു പക്ഷെ അത് നടക്കും ആ പേടിക്ക്ണ പോലെ സംഗതിയെന്നെ നടക്കും കാരണം നമ്മളെപ്പോളും അതിന് ചിന്തിച്ചൊണ്ടിരിക്ക്ണത് മനസ്സില് അപ്പം നമ്മള് കാണ്ന്നത് അപ്പം അതേ നടക്കൊള്ളൂ അപ്പൊ നമുക്ക് നടക്കേണ്ട കാര്യങ്ങള് നമ്മളെ ആഗ്രഹങ്ങളെ കുറിച്ച് മാത്രം ആവശ്യള്ള കാര്യങ്ങള് മാത്രം ചിന്തിച്ചൊട്ക്ക അപ്പം നമ്മളെ ശ്രദ്ധ മൊ ത്തം അതിലാവും ആ അതില്ക്ക് ഇങ്ങനെ ശ്രദ്ധ കൊട്ക്ക്മ്പം ആ കാര്യങ്ങളെ നടക്കൊള്ളൂ നമ്മളെന്തിലാണ് കൂട്തല് ഫോക്കസെയ്യ്ണ് ആ കാര്യങ്ങളാണ് കൂടുതല് നടക്കാ പിന്നെ നമുക്ക് വേണ്ടന്ന് പറഞ്ഞാ നമ്മള് നമ്മള് എപ്പളും ഇഞ്ഞെ ന്തെന്നെ സംഗതി ചെല്പ്പം നമ്മള് വിചാരിച്ച കാര്യങ്ങള് ചെലപ്പോ നടക്കാതെ വരും വി വിചാരിക്കാ ത്തത് നടക്കും വിചാരിക്കാത്ത കാര്യങ്ങളാണ് നടക്ക്ണെങ്കിൽ പോലും അതില് ഒരു പോസിറ്റീവ് മൈന്റ്സെറ്റ് നമുക്ക് ഇണ്ടാവാണ്ന്ന്ണ്ടെങ്കിൽ പിന്നെ പിന്നെ അപ്പം എന്ത്‌ണ്ട് ന ക്കതൊന്നും വല്യേത് മനസ്സ്‌ക്ക് നമ്മക്കത് ഫീലെയ്യൂല അപ്പൊന്ന് ഫീല് ചെയ്താലും പിന്നീട് നമ്മക്കത് അതീന്ന് പെ ട്ടെന്ന് നമുക്ക് റിക്കവ ഒന്നാണ്ട് ഉയർത്ത് ഏഴ്ന്നേക്കാ പറ്റും ത് അത് ചെയ്യാണെങ്കില് അയിന്ന് പെട്ടെന്ന് എന്താപ്പം ഞാനിങ്ങനെ ഇരിക്ക്ണെ അ നടന്നത് നടന്ന് കഴിഞ്ഞത് കഴിഞ്ഞൂന്ന്ള്ളൊരു രീതിക്കാണ്ട് കേറാണെങ്കില് നമ്മളെ ഒന്നും ഒരു നെഗറ്റിവിറ്റി നമ്മുടെ ഉള്ള്ക്ക് നമ്മളെ ബാധിക്കൂല അപ്പെന്താണ് അപ്പം നമ്മളവിടെ പിന്നീട് നമ്മള് പോസിറ്റീവായിട്ട് അയിനെ ഇട്ത്തതോടെന്നെ എന്ത് കാര്യം ബാക്കിള്ള കാര്യങ്ങളൊക്കെ പോസിറ്റീവായ കാര്യങ്ങളെ നടക്കൊള്ളൂ നമ്മള് പോസിറ്റീവായ കാര്യങ്ങൾക്കാണ് കൂടുതല് ശ്രദ്ധ കേന്ദ്രീക കേന്ദ്രീകരിക്ക്ണെങ്കില് നമുക്ക് പോസിറ്റീവായ കാര്യങ്ങൾ നടക്കും നെഗറ്റീവിലാണ് നമ്മളെ എപ്പോളും ശ്രദ്ധാന്ന് വെച്ചാ ആ നെഗറ്റീവായ കാര്യങ്ങളൊള്ളൂ നടക്ക
പിന്നെ നോക്കും വേണ്ട നമ്മ ള് നെഗറ്റീവായിട്ട് നിക്കാണെങ്കില് അന്ന് മൊത്തം നെഗറ്റീവെന്നെ ആയിരിക്കും
ആഹ് പിന്നെ അതെ നമ്മളെ നമ്മളെ ഇത്ണ്ടല്ലോ മൈൻഡ് നെഗറ്റീവായിട്ട്ള്ള സമയാണെ ആ ഒര്തിലാണ്ന്ന്ണ്ടെങ്കില് എല്ലാ കാര്യങ്ങളും അങ്ങനെയാവും നമുക്ക് ഒന്നിനും തോന്നാത്തൊര് അവസ്ഥയാവും ഏഹ്
എല്ലാ കാര്യങ്ങളും നമ്മള് വ് വെറകിലായി ക്ക്യും
അതെ അതെ ഒന്നിനും തോന്നാത്തൊര് അവസ്ഥേ വെര എന്ത്‌ല്ലാത്തേനോടൊര് മട്പ്പ് ഒക്കെ ഫീല് ചെയ്യും ഉം അപ്പൊ നമ്മളെ മൈൻഡിനെ നമ്മള് നോക്ക പിന്നെ എന്താ വച്ചാ അതിനൊക്കെ ഒരു ഇത് ന് പറഞ്ഞാൽ നമ്മളിപ്പോ എങ്ങനെ ഇപ്പോ പോസിറ്റീവ് ആയിട്ട് കാണാ അങ്ങനെയൊക്കെ പറയും ചിലര് പക്ഷെ പോസിറ്റീവ് ആയിട്ട് കാണന്ന് പറയ്പോ നമ്മള് നമ്മളെ ചിന്തനെ നമ്മള് ചിന്തിക്കണ കാര്യങ്ങളില് നമുക്ക് ശ്രദ്ധ ഉണ്ടാവണം ഏഹ് ആ ശ്രദ്ധ ഉണ്ടാവുമ്പോ ന നമ്മള എന്ത് ചിന്തിക്കണംന്ന് നമ്മക്ക് നമ്മള് മല്ല മനസ്സിൽ നമ്മള് ഒരുപാട് ചിന്തകള് വരും പക്ഷെ എന്ത് ചിന്തിക്കണംന്ന് ഞമുക്ക് തീരുമാനിക്കാം എങ്ങനെ ചിന്തിക്കണംന്ന് അപ്പൊ ഒരു നെഗ റ്റീവായൊരു ചിന്തയ്നുവച്ച് അപ്പം തന്നെ അതിനെ അവിടണ്ട് ഇതാക്കിയിട്ട് എതിനാപ്പം ഞാന് അതൊക്കെ ചിന്തിക്കണെ ആ പോസിറ്റീവായ കാര്യങ്ങളൊക്കെ വൈയ്തിരിച്ചിടാൻ നമുക്ക് പറ്റുമല്ലോ ഏഹ് പോസിറ്റീവ ആയ ചിന്തയും വരും നമുക്കുള്ളില് നെഗറ്റീവ ആയ ചിന്തി വരും പക്ഷെ അതിനെ നമ്മള് ഏത് രീതിക്ക് റൂട്ട് മാറ്റി വിടുന്നോ അതിനനുസരിച്ചിരിക്കും നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ അല്ലെ അതെ അപ്പൊ നമ്മള് അതൊക്കെ നമ്മളെ ജീവിതത്തിന് നമ്മള് എന്താ പറയാ ലൈഫിന്റെ വളർച്ച നമ്മളെ ജീവിതത്തി ത്ത്ന്റെ വളർച്ചെനെ ബാതി അതിനെ നല്ല രീതിയിലും നല്ല പോസിറ്റീവ ആയിട്ട് എടു നല്ല രീതിയിലും നെഗറ്റീവ ആയ ചിന്തകളാണ് അങ്ങനത്തെ കാര്യങ്ങളും ആണെങ്കിൽ നമ്മളെ ജീവിതം നെഗറ്റീവ് ആകും അത്രേ ഒള്ളൂ അപ്പൊ നമ്മളതൊക്കെ നമ്മളെ ജീവിത നമ്മള് അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും മനസ്സിന് ഒരു ഹാപ്പി കേറ്റും കൊണ്ട് നടക്കാം അത്ര എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യട്ടെ അങ്ങനെയൊക്കെ അതൊക്കെ ഞാം എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്
ഉ
ഏഹ് ഞാനും ഇപ്പം നമ്മള് നെഗറ്റീവ് ആവാറൊക്കെ ഇണ്ട് പക്ഷേ ആ സമയ സമയത്ത് നമ്മള് എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നൊക്കെ ചെയ മാറ്റാനുള്ളരു ശ്രമം നമ്മള്ക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമ്മള് രക്ഷപ്പെട്ടു
ഞാനിപ്പം വിചാരിച്ചപ്പ അങ്ങനെ അന്ന് വിചാരിച്ചേക്കോ നെഗറ്റീവ ആയി പോയി കഴിഞ്ഞാലേ എനിക്ക് പിന്നെ ഭയങ്കര സങ്കടാ പെട്ടന്ന് ടെൻഷൻ കേറും
ആഹ് ആഹ് ആഹ്
ഇനിക്ക് വേഗം ടെൻഷൻ കേറും ടെൻഷൻ കേയറി കഴിഞ്ഞ പിന്നെ മൂഡ്ഓഫ് ആയി പിന്ന ഒന്നാമത് എന്താച്ചേ ഞാൻ ഇപ്പൊങ്ങെ ആലോചിച്ചാലേ എന്താ വച്ചാല്
ഉം
ഇപ്പൊ വെക്കേഷൻല്ലേ അപ്പൊ വെക്കേഷനായി ഇപ്പം ഇഞ്ഞ് പിള്ളേര് ഒരാഴ്ചയും കൂടെ ഒക്കെ ഇണ്ടാവുള്ളൂ അ പിന്നെപ്പം ഞാന് ഒറ്റക്കായി അത് ഇപ്പം ഞാൻ എങ്ങനെ തരണം ചെയ്യൂ എന്നുള്ളരു
ആഹ് ആഹ് അയ ശെരി പക്ഷെ അതല്ല അത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളില് എന്തെലും ചെയ്യാം അങ്ങനെ ചെയ്യാലോ നമുക്ക് നമുക്ക് നമുക്ക്ഷ്ടപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ഉയർച്ച ഇണ്ടാക്കണം നമ്മളെ വളർത്തുന്ന കാര്യങ്ങൾ എന്താ അതല്ല അത് കണ്ടെത്തി് നമ്മെളെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മള് നീങ്ങയാണെങ്കിൽ നമുക്ക് അവിടെ മടുപ്പൊന്നും ഇല്ല നമ്മള് താല്പര്യമുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്ക അപ്പൊ അതിന് ശ്രദ്ധ കൊടുക്കുമ്പോ നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിൽ ചെയ്യാൻ കഴിയും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന എന്നെക്കൊണ്ട് എന്താ അതില് ചെയ്യാൻ കഴിയും എന്നുള്ളരു ത് മനസ്സിൽ സ്വയം ഇരുന്ന് ചിന്തിച്ചിട്ട് നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ ഒരു പടിയെങ്കിലും മുന്നേറാൻ പറ്റാ ണെങ്കില് പിന്നെ അടു
അത ഞാപറഞ്ഞ എന്തെങ്കിലും ഒരു നമ്മക്കൊരു എന്തെ ഇ ഒരു മൈൻഡ് ഇതിപ്പോ രാവിലെ പണിയും കാര്യങ്ങളൊക്കെ കഴിയും നേർത്തെ കഴിയും ത്തെ കഴിഞ്ഞ് കഴിഞ്ഞാല് ഫുള്ള് ഫ്രീയ അപ്പൊ നമ്മള് മനസ്സിൽ പലതും ഇങ്ങനെ വന്നോണ്ടേയിരിക്കുവ
ആ ല്ലെ അതൊക്കെ ശരിയാണ് ഒറ്റൊക് ഇരിക്കുമ്പോഴാണ് എല്ലാ വേണ്ടാത്ത ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരിക
അതോർത്തിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനാപ്പോ ഇന്നലെ രാത്രിക്കും കൂടെ ഇക്കാനോട് ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെ ഇവിടെ ഇരിക്കാന്ന് ഇന്നോട്ർഞ്ഞു രണ്ടിസം അ നക്ക് ശീലായിട്ട് മാറിക്കോളുറിംന്നോട് രണ്ടിസം ഇരിക്കുമ്പളേ അത് മയിന്റെ ന്നാട്പോയി മൈൻഡ് ന്നാണ്ട് പൊയ്ക്കോളുംർഞ് അപ്പ ഞൻ പറഞ് അതൊന്നും ആകൂലട്ടോ
ആ ആ അത് ശരി പക്ഷെ അതെല്ല അത് ചിന്ത ഉൾ വല്ലാതെ ഇതാക്കണവരെ രണ്ടു ദിവസം കൊണ്ട് അങ്ങനെ മാ റ്റിട്ക്കാനൊന്നും പറ്റുല്ല പക്ഷെ നമ്മള് വെറള്ള എന്തൊക്കെയും റൂട്ടക്ക് നമ്മളെ മൈന്ഡിനെ
ആ മാറ്റിയെടുക്കണ അതാണ് അത് വേറെ റൂട്ടിലോട്ട് വിടാം കയ്യണം അതായത് എന്തെങ്കിലുരു വർക്കോ കാര്യങ്ങളോ നമക്ക്- വർക്ക് എന്തെങ്കിലും ഇണ്ടെങ്കി നമ്മ ആ വർക്കിലോട്ട് നമ്മക്ക് അടപടും
അതെ അതെ അതെ വെറുതെയാണെപ്പത് നമ്മള് സ്വയങ്ങട് പോയ്ക്കോളും നമക്ക് ഇണ്ടെങ്കില് മ്
ങ്ങനെ ഇബടെ നമ്മെളേ വീട്ടില് ജോലി കഴിഞ്ഞ് ഴിഞ്ഞാ പിന്നെ നമ്മ ഫ്രീയിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാ എന്തായാലും നമ്മളേ മൈൻഡ് നെഗറ്റീവിലോട്ടും പോവും പോസിറ്റീവിലോട്ടും പോവും എല്ലാം വരും
അതെ അതെ ശെരിയാണ്
കൂടുതല ഇന്ക് നെഗറ്റീവിലോട്ട് പോലെട്ട് ഞാ ഒറ്റക്ക് കുത്തിർന്നാ ഞാ ൻ ചെലപ്പ കരയൊ ഒറ്റക് കുത്തിർനിട്ട് ചെല്പ്പോ ഇക്കാനെ വിളിച്ചിട്ട് കുറേ ഇതാക്കും
അല്ല കരയണെ നമക്ക് സങ്കടം വന്ന് നമ്മൾ കരയണം കേട്ടോ അത് കരയണം നമ്മള് പിടിച്ച് വെക്കുമ്പോ നമക്ക് പല ബുദ്ധിമുട്ടും പല ദോഷങ്ങളും ഇണ്ടാവും പക്ഷെ കരയാൻ വന്നാ നമ്മള് കരയന്നെ വേണം ആൾ ആൾക്കാര് പറയും എന്തിന കരയണെ എന്തിനായ് കരിണെ അല്ല നമ്മള ഒരാളോ ആരും കാണണ്ടല്ലോ ര്ന്ന് കയാനാപ്പതോന്നിച്ച കരയണം അപ്പൊ നമ്മുടെ മൈന്ഡിനും മനസ്സിനും കൊറേ സമാധാനം കിട്ടും ഏ അത് ചെയ്യുമ്പ ഞാനോ ഞാൻ വെർ ചെയ്യണ്ട് ന്നാ ശരിട്ടോ പ്പൊ ഓക്കെ
ആ ഓക്കെ എങ്കില്
ഓക്കെ
ഉം